ഹലോ
ഹലോ. കേൾക്കണില്ലേ?
ആഹ്. കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആഹ്. എന്താ സുഖല്ലേ. എന്തൊക്കെ പാട്. വിശേഷങ്ങളൊക്കെ ന്തൊക്കെ.
ആഹ്. വിശേഷങ്ങളൊന്നുല്ല. സുഖ. അവ്ട. ആഹ് അവ്ടൊ.
ഇവിടെ സുഖാണ്.
ആഹ് എന്തയ്യാണ് ആഹ് ആഹ് കഴിച്ചു കഴിച്ചു
ഉം എന്താ കൂട്ട് കറിയൊക്കെ
കറിക്ക് ആഹ് മീൻകറിയും ആഹ് പയറ് തോരനും അച്ചാറും
അതെ അതെ
ഉം അവിടോ
ഇവിടെ ഇന്ന് മീൻകറിയാണ്
ഓഹ്
മീൻകറി കേബേജ് ഉപ്പേരി അച്ചാറ് ഉം അങ്ങനെ മഴ ഉണ്ടോ ഇന്നവിടെ
മഴ ഇപ്പം തോന്നിട്ടുണ്ട് മുമ്പ് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു
മഴ ഉണ്ടായിന്നോ
ആഹ് മഴ ഉണ്ടാരുന്നു
ആഹ്
ഉം അവിടെ എന്തെല്ലാം വിശേഷം
ഇവിടെ എന്താ സുഖാണ് കൊഴപ്പം ഒന്നും ഇല്യ
ഉം ഉം മഴയത്തൊക്കെ അവിടെ ബുദ്ധിമുട്ടുണ്ടോ
ഏഹ്
മഴയത്തൊക്കെ അവിടെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നുംല്ല ഇപ്പ മഴയത്ത്
ആഹ് വെള്ളം കയറുന്നിടം ഒന്നുമല്ലല്ലേ
ഇല്ലല്ല അങ്ങനെ വെള്ളന്നും കയറില്ല ഇവിടെ
ഓഹ് മിക്കടുത്തും വെള്ളം കയറി ഇല്ല ഇല്ല ഞങ്ങള ഇവിടെ വലിയ കുഴപ്പല്ല ഞങ്ങള ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല
എന്താ ചെയ്യണെ
ഞാനിപ്പോ പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നിക്കുകയാണ്
എന്തിന്
എഞ്ചിനീയറിംഗ്
എഞ്ചിനീയറിന് ആഹ്
ആഹ്
ആരൊക്കെണ്ട് വീട്ടില്
വീട്ടില് ഉമ്മായും ബാപ്പായും ഇക്കായും ഉണ്ട്
അതേ
ആഹ്
അനിയത്തിയോ അനിയൻമാരൊക്കെ ഉണ്ടോ ഇക്കാക്കാരൊക്കെ ഉണ്ടോ
ഇക്ക ഇക്ക ഒണ്ട് ഇക്ക
രണ്ടിക്കാ ആഹ്
ഒരിക്ക ഒരിക്ക ആഹ് അവിടെയോ
ഇവിടെ മൂന്ന് കുട്ടികൾണ്ട് ൻക്ക്
ആഹ് സ്കൂളിലൊക്കെ പോയൊ
അവര് സ്കൂള് പോയി ആഹ് പോയി പോയി പോയി.
ഉം പടിക്കൊക്കെ ചെയ്യോ
ആഹ് പഠികെക്കെ ചെയ്യും.
ഉം ഫോൺ യൂസക്കെ കുറവാണോ.
ഏ
ഫോൺ യൂസ ഒക്കെ കുറവാണോ?
ആഹ ആഹ
ആഹ അതെന്തായാലും നല്ല കാര്യയി ഇപ്പോഴത്തെ പി ഫുള്ള് അതെന്തായാലും നല്ല കാര്യം ഇപ്പോഴത്തെ ഫു പിള്ളേർ ഫുള്ള് ഫോണിലാണല്ലോ കളിക്കാനൊന്നും.
ആഹ ആഹ അതൊക്കെ ശരിയാണ് ഫോണില് കളിക്കൊക്കെചെയ്യ ആഹ ഇപ്പത്തെ പിള്ളേർക്ക് ആകെ അതെല്ലേ വാണ്ടള്ളൂ ഇവിടെ പിന്നെ ഉ
അതെ അതെയല്ലേ ഏത് സമയം നോക്കിയാലും ഫോണില് തന്നെ.
ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഗെയിമളിയല്ലേ.
അതെ ഇപ്പും പണ്ടക്കെയാണ് മ് പഠിക്കുകയും ചെയ്യും പിന്നെ എക്സർസൈസും ഉണ്ട്.
ഉം
ഇത് ചുമ്മാ ഫോൺ നോക്കിയിരുന് മടിയായി പോകു പിളെർക്ക് തന്നെ.
ആഹ ഒരു അതെ അതെ ഓല്ക്കൊരു മടില്ലപ്പയന്.
ആണ് മറ്റേത് പല പല. കളികളൊക്കെ കളിച്ച് അങ്ങോട്ടും പോയി.
പണ്ട് പണ്ടത്തെ കളിയൊന്നും ഇപ്പ ഇല്ലടി ഈ ഫോണ് വന്ന കാരണം ആരെ അറിയല്ല കുടുംബക്കാരേ ആരെ പോലിക്കറിയ ആരെ. അതെ ഓല് ഇവിടെ ഒരു പരിപാടിക്ക് വന്നാലും ഈ പോണു മെ ഇങ്ങനെ ഇരിക്കല്ലേ.
അതെ അതെ ആർക്കെന്നും അറയിത്തില്ല പഴെ പഴയ കാലങ്ങള അതെ പഴയ കാലയിരുന്നു.
അതരുന്നു നല്ലെ ആഹ
അത് ശരിക്കും പറഞ്ഞാ നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു.
ആഹാ അതെ
ഫോൺ യൂസ് ഇല്ല ഇപ്പം എല്ലാർക്കും ഫോൺ അഡിക്ഷൻ ആണല്ലോ.
ഫോണിന്റെ അഡിറ്റ് ആണ് ഇപ്പ എല്ലരും.
ആണ്, ഉം
കുട്ടികളൊന്നുംല്ല വല്യൊരു അങ്ങന തന്നെ ഒഴിവുള്ള സമയങ്ങളൊക്കപ്പ ഇത് തന്നെയല്ലേ.
ആഹ അതെ പിന്നെ ഫോൺ യൂസ് ചെയ്യുന്നണ്ട് പിന്നെ അല്ലാതെ. ഒരു വർക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലേ ഫോണ
ആഹ് ആഹ് അല്ലാത്തവരൊക്കെപ്പ ഇതിന്റെ അഡിറ്റ ആയിരിക്കല്ലല്ലോപ്പോ.
അതെ ഇ ഫുൾ ടൈം റീൽസൊക്കെ കണ്ട് ബുദ്ധിക്ക് തന്ന പ്രശ്നം അതൊക്കെ
മുആഹ
എല്ലാരും ഫുൾ ടൈം റീൽസ് കാണുല്ലോ എല്ലാരും ഇപ്പൾ ഫുള്ള് സോഷ്യൽ മീഡിയ എടുക്കാണല്ലോ മിക്കവറുംള്ളവരെല്ലോ.
അതെ അതെ ബ ഫോണ് വന്നീന്റെ ശേണ് ഈ കുട്ടിയളുംഎല്ലാരും കേട് വരുന്നതെ.
ആന്നന്ന പിന്നെ ഇപ്പം ഇപ്പം ഇപ്പം ജീവിക്കുന്ന പിള്ളേടെൊക്കെ പിന്നെ മിക്കാറുള്ളവരൊക്കെ ഫോൺ കൊടുക്കാ അതൊക്കെ എബ്രോടൊക്കെ ഉള്ളവര. ഫോണ് കൊടുക്കാതെയൊക്കെ ഇപ്പ പഠിപ്പിക്കുന്നുണ്ട്
അതെ ആഹ ച ഉം ചിലൊരു ഭക്ഷണം- കഴിക്കാൻ വേണ്ടിട്ടൊക്കെ- ഫോണ് കൊടുക്കണ്.
ആഹ്‌, അതെ, അതെ, ഭക്ഷണം- കഴിക്കണമെങ്കിൽ ഫോൺ- കൊടുക്കണം. എന്തിനാണേങ്കലും ഫോൺ- കൊടുക്കണം.
ഒന്ന് കരഞ്ഞ അഅപ്പോ ഫോൺ കൊടുക്കുവ, ഒരകരച്ചില്-
ആഹ്‌ എന്റെ- റിലേറ്റീവിൻ്റെ മോളാണെങ്കിൽ- എന്തോ അതെങ്കിലും കയ്യി- പോകണമെങ്കിൽ എന്തൊക്ക- ചോയിചോ. എന്തോ ഒരു, ഏതോ ഒരു, പാട്ടുണ്ടായിരുന്നു അതെങ്ങാണ്ട്- വെച്ച് കൊടുത്ത് ഇങ്ങനെ- ഫോൺകൊണ്ട്- കൊടുത്താൽ ആരെങ്കിലും- കൈയി പോകവും അല്ലാതെ അത്- ആരുടെയും കയ്യിൽ പോകത്തില്ല.
അങ്ങനെ തന്നെയാണ് ഇപ്പ മക്കള്, ഇപ്പാതെ-
എന്ന വെച്ചാ കൊച്ചുവെച്ചഒരു- വയസ്സ കാണ്ടേ ഉള്ളു. അതരെ ഫോണിന് ഫോണിനും. ആഹ് ഫോണിനകത്ത് അത്രയേ- നാടത് ആ കുഞ്ഞു- പിള്ളേർക്കാന്ന - അത്രയും ഒരിത് വരും.
അതെ,
അത് വീട്ടുകാര് ചിലര് പിന്നെ- അതൊന്നും നോക്കത്തിലോ, ഫോണിൽ കളിക്കുന്നും കളിക്കട്ടെ. അങ്ങനെങ്ങങ്ങ് പറയും. പക്ഷെ ചിലർ അത് ശ്രദ്ധിക്കും. മിക്കാറുള്ളൊരു ഫോൺ- കൊടുത്താ, ഫോൺ കൊടുത്താ അടങ്ങിയിരിക്കും. പിന്നെ പറഞ്ഞു.
ആ പറഞ്ഞിട്ട് അനും- കൊടുക്കും. ഒതുങ്ങിയിരിക്കും, വികൃതി കാട്ടൂല. ചളി പോയില്ല, മണ്ണില ഒന്നും- കളിക്കൂല ഇപ്പഴത്തെ കുട്ടികക്ക്- കളി അറിയില്ല മുറ്റത്ത്- ന്നും ഇറങ്ങി കളിക്കില്ലല്ലോ? ഈ ഫോൺ ഒന്ന്- അതി ഇരിക്കല്ലേ, ഏത് ചെറിയ- കുട്ടികളും അതെന്നെ. ഇപ്പോ പ്രസവിച്ച പാടേകുട്ടികക്ക്- ഫോണാ കാണിച്ചെടുക്കു.
അതെ ആണ്, ആണ്, ആണ്. അവർക്ക് ഫോൺ കൊടുത്ത്- ശീലിപ്പിച്ചു വച്ചട്ടു.
അതെ, അതെ, അന്നേനെ കാണിച്ച്- ശീലിപ്പിക്കാതിരുന്നക്കാണ് കുട്ടികൾ കൊറേ യൊക്കെ നോക്കും
ആഹ്‌ കൈയ്കഴിക്കണമെങ്കിലും കഴ- ക്കാൻ വേണ്ടിയിട്ട്- ഫോണൊക്കെ വെച്ച്- കൊടുക്കാണ്. ആഹ്‌ പക്ഷെ അതൊക്കെ- ഭയങ്കര പ്രശ്നമാണ് പിന്നീട്. പ പിന്നീട് ഭയങ്കര പ്രശ്നങ്ങൾ- ഉണ്ടാകും.
അതെ, അതെ.
അന്ന ആരിപ്പോളെ- മനസ്സിലാക്കിട്ടില്ല. ചിലവർ അത് ക്രെഡിറ്റായിട്ട്- എടുത്താണ് കാണുന്നെ.
ഉം..
അങ്ങനെയുള്ള കുഴപ്പങ്ങുടെ- പേരെന്റ്സ് തന്നെ കൊച്ചില- അത്- റെഡിയാക്കി എടുത്താൽ- വാല്ലിയ പ്രശ്നം വരില്ല.
പ്രശ്നം വരൂല ഓക്കെ. അപ്പ ശരി എന്നെ ആരപ്പാ ഏത്- രക്ഷിതാക്കളപ്പതശ്രദ്ധിക്കൂല. കുട്ടികളൊന്നും ഒതുങ്ങി- ഇരുന്നോട്ടെ, കരായതെ- ഇരിക്കട്ടെ വെച്ചിട്ട കൊടുക്കും. ഒരുക്ക് ഓർടാ- പണി എടുക്കാ വിചാച്ചു.
പക്ഷെ അത് അവരുടെ ഭാര്യയെ- തന്നെ ബാധിക്കുന്നേ.
ആഹ്‌, അതെ.
പിന്നെ അവർക്ക് ഫോൺ- കൊടുക്കാതെ പിന്നെ ഒരു കുറെ- നാള് കൊടുത്തിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോ അവർക്ക്- എത്രത്തോളം ദേഷ്യം വരി അത്- അതനുസരിച്ച്, അവരതനുസരിച്ച് പേരുമാരൊക്കെ ചെയ്യുമ്പോഴത്തേ- നമ്മ ഒരുഴ- അങ്ങനെ ഉണ്ടാകുന്നത്.
ആഹ്‌, അതെ.
ഇപ്പടുത്തെ പിെങ്ക ഒരു ഫോൺ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യായിന്നു എന്ന വെച്ച
ആഹ് ഒക്കെ ഭീഷണിയാണ് ഇപ്പൊ അങ്ങനെ തന്നെ കാണണ ഫോണ് അണ്ട് വാങ്ങി വെച്ച ഓല് എന്തും ചെയ്തു അത് കാരണം പേടിയണിപ്പൊ അപ്പൊ രക്ഷിതാക്കൾ കൊടുക്കും ചെയ്യും അങ്ങനെപ്പ ഇങ്ങനെ കേക്കല്ലേ നമ്മൾ വാർത്തയിലൊക്കെ
അതെ ഓരോരുത്തരും ഓരോ ഓരോ പിള്ളേരും ചുമ്മാ ആഹ് ചുമ്മാ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നയാണെങ്കിലും പിന്നെ അവര ആഹ് കാണിക്കാൻ വേണ്ടി ആത്മാഹത്യൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെ ഉം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്
പ്രശ്നങ്ങളുണ്ട് ഇനി പ്രാവശ്യം പെരുന്നാൾ എങ്ങനെ ഇണ്ടായിന്ന്
ഏഹ്
പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിന്ന്
പെരുന്നാളൊക്കെ നല്ല രസമായിരുന്നു റിലേറ്റിന്റെ വീട്ടിലൊക്കെ പോയ വെരുന്നാളൊക്കെ
ആഹ് പോയിരുന്നു പോയിരുന്നു എല്ലാ വീട്ടിലും പോയി ഞാലും ആഹ് ഡ്രസ്സൊക്കെ എടുത്തു
ഉം
പെരന്നാളോക്ക ഉസാറായി എല്ലാരും കൂടെ ഫാമിലി മൊത്തള്ള പെരുന്നാൾരുന്നു ഞ ഭക്ഷണക്കെ കഴിച് ബിരിയാണി ഒക്കെ വെച്ചു
ഉം അതൊരു പറല്ലേ
അതരു രസായിരുന്നു ഞങ്ങളെ എല്ലാ പെരുന്നാള ഫാമിലിയോ മൊത്തമാണ് ഞങ്ങത് കഴിക്കല്
ഓഹ് അത്
ഓരോടത്ത വെച്ചിട്ടാണ് കേയ്ക്ക ഉം ഞങ്ങള് ഉപ്പള്ള കാല
ുള്ള കാലത്തെ അങ്ങനെയാണ് ഇപ്പം പിന്നെ അത് അത് നല്ല കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉം നല്ല രസമാണ് ആഹ് അതെ അതെ അത് വേറൊരു വേറൊരു വന്നിട്ട അതൊരു രസല്ലേ പക്ഷെ ഇപ്പം കൂടുതല എടുത്ത് ഒറ്റക്കൊക്കെ പെരുന്നാളൊക്കെ പിന്നെ ഇപ്പോൾ ആഹ് ഒരു പെരുന്നാളുടെ സമയത്ത് അവധിയായ സമയത്ത് ടൂറ് ബോക്ക് അങ്ങനെയുള്ള കാര് അവക്കെ ഫാമിലിയായിട്ട് എടുത്ത അത് വേറൊരു
ഉം ഫാമിലിയ ആയിട്ട് ടൂർ പോവയും ചെയ്യും ടൂർ പോവയും ചെയ്യും ഞങ്ങള്
ആഹ്
ഉം ഫാമിലി ഒരുപാട് ആളണ്ട് വല്യ ഫാമിലിയാണ്
ഓഹ്
അപ്പ അങ്ങനെ പോകുന്നു
ഞങ്ങളൊക്കെ പിന്നെ കൊറച്ചൂടി സാരങ്കില് രണ്ട് ഫാമിലി അങ്ങനെയൊക്കെയേ പോകറുള്ളൂ
അതെ അതെ
ഉം അല്ല ഞങ്ങടെ ഫാമിലി വലുതാണ് പക്ഷേ എന്നാലും ഞങ്ങൾ പോകുമ്പം ജോയിൻറ് ചെയ്താൻണ്ട് ഫാമിലി അങ്ങനെ അങ്ങനെയൊക്കെ പോകത്തുള്ളൂ ആരും പലപ്പോഴും പലരുടെ സൗകര്യം അനുസരിച്ച് അവിടെവരങ്ങ് പോക്കാം പതിവ്
ആഹ് അതെ അതെ ഉം
അതാണ് പതിവ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ ദൂരസ്ഥാനങ്ങളൊെ അങ്ങനൊക്കെ പോയിട്ടൊക്കെ ഉള്ളൂ അല്ല അങ്ങനെ ഞങ്ങളൊന്നച്ച് അങ്ങനെ എല്ലാവരും കൂടി ഫാമിലിയുള്ള എല്ലാവരും കൂടി പോയിട്ടില്ല
ഉം
ഉം അത്
ഏർ ആഹ രസം തന്നെയാണ് അതൊക്കെ സരിക്ക എന്നാ ആയിക്കോട്ടെ എന്നാ ശരി
ആഹ് ശരി ശരി